ആ ഹാ
ഹലോ ആഹ് കേക്കുന്നില്ലേ എന്തൊക്കെയാ വിശേഷം ഹലോ ഒരു മിനിറ്റ് ആ ഓ നല്ല വിശേഷം ആ ഓ സുഗായിട്ട് പോണു കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നോ ശനിയഴ്ച്ച അവിടെ ലീവ ആയിരിക്കും കുല്ലേ ആ ആ ആ എന്റെ മക്കക്ക് വെള്ളിയാണല്ലീവ് വരുന്നെ പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വരാണെങ്കിൽ ആ വെള്ളി വർക്കിംഗ്ഡേ ആയിരിക്കും
ഹ ഓ ആ
അ ചെല ആ ആ അവിടെ വെള്ളിയാണ് ലീവ് കൊടുക്കുക ശനി സെക്കൻഡ് സാറ്റർഡേ ആണെങ്കില് വെള്ളി ലീവ് അയിരിക്കും അല്ലെങ്കിൽ വെള്ളി ഇന്താണ് ലീവ് ആണ് ശനിയാഴ്ച വർക്കിംഗ്ഡേ ആ ട്യൂഷൻ കഴിഞ്ഞുവന്നു ഫുഡൊക്കെ കഴിച്ചോ മം കുട്ടികള് ചായം കടിം കഴിക്കാറ് വന്നിട്ട് ആ സ്നാക്ക്സ് എന്തെങ്കിലും വേ വേണ്ടി വരൂല്ലേ വൈകുന്നേരത്തിന്
ഉണ്ടാക്കണം എന്തെങ്കിലും പഴം പൊരിക്കുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം
ആ എങ്കലും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പൊരിടെ കാലത്ത് നല്ല ഉഷാറായിരിക്കല്ലോ മലപ്പുറത്തേക്കാളെ അല്ലെ മധുരപലാരങ്ങളൊക്കെ ഉണ്ടാക്കാന്
മധുരപ്പൊ ഇന്നല്ലെ ബ്രെഡ് വാങ്ങിയിരുന്നു ഇനിയിപ്പം പഴമ്പൊരിക്കാ പഴണ്ട് അപ്പൊ അതാണ് ക്ക വിചാരിച്ച് അല്ലെങ്കിൽ സമൂസ അങ്ങനെയൊക്കെ ഇണ്ടാക്കും വേഗം അതൊക്കെ എളുപ്പത്തി കഴിയുന്ന പരിപാടിയ
അ ശരിയ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാന് കോഴിക്കാട്ടുകരാണ ഉഷാറാന്ന് പറഞ്ഞേക്കാ മലപ്പുറത്തേക്കാര ഒന്തെങ്കും വിഷ ആ ബിരിയാണി വെക്കാനൊക്കെല്ലേ ല ആ മലപ്പുറത്താരുംണ്ടാക്കും പക്ഷെ കോഴിക്കോടാണ് മധുരപലാരത്തിന് പൊതുവേ എല്ലാരും പറയല് നല്ല ടേസ്റ്റി ആയിട്ട് ഉൾഇണ്ടാക്കുംന്നുള്ളത് ആ ആ ആ നോമ്പൊക്കെ വരുമ്പോ അല്ലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂലേ
ഓ അങ്ങനത്തെ കടലൊക്കെ വി
ആ ആ ആ കോഴിക്കോട് ആ് ഞങ്ങളെ ആ ഭാഗത്തെ കോഴിക്കോടൊക്കെ പോകുമ്പോ കഴക്ക് ആദമിനെ ചായക്കണന്നൊക്കെ പറഞ്ഞൊരു കടണ്ടല്ലോ അവിടെ ആ നല്ല ടേസ്റ്റ് ആ ഒരുപാട് മലബാർ ഭാഗത്തേക്കുള്ള നല്ല പൊരിക്കടികളൊക്കെ ച ചായയുടെ കൂടെ കഴിക്കാൻ കിട്ടും ആ ആ അവിടത്തെ ഫുഡുകൾല്ലേ
അല്ല
ചായക്കടികള് ആ ആ ആ അങ്ങനെ പുരിക്കടികൾ മാത്രള്ള കട ആയിരിക്കും ആ ആ ഇപ്പൊ ഇനി ആളുകള് ചായ നല്ല ചായ കിട്ടുകയാണെങ്കിൽ എ എവിടെ പോയി കഴിക്കും പണ്ടത്തെ പോലെല്ലല്ലോ ചായ എവിടെ നല്ലത് കി കിാണെങ്കിലും സ്നാക്സ് നല്ലത് കിട്ടുകണെങ്കിലും ഏതെങ്കിലും ഇൻസ്റ്റഗ്രാമ പോയെങ്കിലും കണ്ടിട്ട് എവിടെ ഉള്ള ഏരിയയിലാണെങ്കിലും ആളുകൾ തിരഞ്ഞു പോയി കുടിക്കും ഭക്ഷണം ആ അ പ്രധാനാണ് ആളുകൾക്കിപ്പൊ ഭക്ഷണം പ്രധാനാണ് ആ പണ്ട്ന്ന്ഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രായി ഓൽക്ക് ന്തെങ്കിലും ഇപ്പം ഭക്ഷണം കഴിക്കണത് ഭ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുകാണ് ആള്കള്
ആണ് പെണ്ണ് ക്കെ അങ്ങനെണ് ആ ആ ക്കെ അങ്ങൻ തന്നെ ണ് നടക്കാണ് ഇൻസ്റ്റഗ്രമിൽ നോിക്കിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത്ഏതെങ്കില നല്ല സ്പോട്ടുണ്ടെങ്കിൽ അറിയണെ ന ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ടല്ലേ ബാക്കി നമ്മുക്ക് നമ്മള് ച ഇപ്പം ആരും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനൊ ഒരു സ്ഥലമ ഉള്ളത് പക്ഷെ ആരും പോയി നോക്കാത്ത സ്ഥലങ്ങളൊക്കെ ഇൻറ്റഗ്രാമില് ഓരോരുത്തടെ റീൽ സ ഇൻഫ്ലുവൻർമാരോ വീഡിയോസും കണ്ടിട്ട് ഞമ്മള അവിടെ പോയി നോക്കണത്
ആ ആ അങ്ങനെ ഇണ്ടല്ലേ ഞങ്ങന്ന അങ്ങനൊന്നും പോവല്ല അങ്ങനെയന്നല്ല എങ്ങനെയും പോവല്ല പുറത്തത്തെ ഫുഡേ ഇല്ല
നല്ല വീടുണ്ടോ നമു ഇത്ര നല്ല സ്പോട്ടൊക്കെ ഉണ്ടായിട്ട് നഞമ്മൾ ഇത്ര കാലം ഇവിടെൊന്ന് വന്നില്ലരുന്നല്ലോ എന്ന് ഓരോരുത്തർ അവിടുന്ന് ഇവിടുന്ന് വന്ന് ഇൻഫ്ലുവൻസർമാർ പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല സ്പോട്ടുകൾ നമ്മൾ അറിയണത്
ആ
എല്ലാം റീലല്ലല്ലേ ഇപ്പൊ ഞമ്മളും റീലിലാ ണ് കുട്ടികളും റീൽ
നമ്മ ജസ്റ്റ് ഒന്ന് ഫോൺ ഇൻസ്റ്റൽ ഏതെങ്കിലും ലിങ്ക് കിട്ടിയത് ഓൺ ആക്കിയ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറിനേക്ക് പോണ് നമ്മള് താഴെ വൽക്കൂല അതല്ലേ നമ്മള അവസ്ഥ
ആ അത് ശരിയാണ് അങ്ങനെയണ ഇപ്പ നമ്മളെ അവസ്ഥ അടുത്തത് അടുത്തത് ഞമ്മള് അഞ്ച് മിനിറ്റ്ന്ന് പറഞ്ഞിട്ട് ഇരാ മതി അഞ്ച് മിനിറ്റ്ന്ന് നമ്മ ഇരാ മതി അവിടെ അര മണിക്കൂറ് ഒരു മണിക്കൂർ കൂറ് കഴിഞ്ഞിട്ടാ നമ്മൾ നമ്മ അപ്പപ്പോളാണല്ലോ ഇത്ര സമയം നമ്മൾത്തിൾ പോയി നമ്മൾ പിന്നെയന്ന് ചിന്തിക്കും
സത്യയാണോ അത അത്രയും ഒ ഇതുണ്ട് ഈ ഇതിനകത്ത് സോഷ്യൽ മീഡിയ
വാ വല്ലാത്തൊരു ഒരു അഡിക്ഷന ആണ് നമ്മള് കു കുട്ടികളങ്ങനെ പറയും ഐ കളിക്കരുത് ഇതി കളിക്കത് നമ്മൾ ജോലിക്കിടയിൽ ചിലപ്പോൾ നമ്മ എന്തങ്കിലും ഒരു ജോലി ചിലപ്പോ ഒരു വല്ല മെസ്സേജോ എന്തങ്കിലും വന്നിട്ട് നമ്മള ഒന്നന്ന് ഇക്ക് പോയതാകോ ഫോണിലക്ക് ആ ഫോണിൽ പോയി കണ്ട കഴഞ്ഞ ആ എന്തോ നമ്മളെ കെട്ടി പോലെല് പിന്നെ അങ്ങനെ സ്ക്ോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പിന്നെ നമ്മളവിടെതന്നണ്ടായി പിന്നെ നമ്മള് എടുക്കാൻ വന്ന ജോലിയും മറക്കും
ഉം
അങ്ങനെ ആയി അങ്ങനെയാണ് ഇപ്പസംഭവം പിന്നെ ഞമ്മക്ക് ഞമ്മളല്ലേ പിന്നെ കുട്ടികളെ ഉപദേശിക്കാനുള്ളത് അപ്പൊ അവര് ചോദിക്കും ഇങ്ങള് ഫോണില് കളിക്ക്ണില്ലേ ഞങ്ങള്ൾ മാത്രല്ലല്ലോ കളിക്ക്ണത് ആ അപ്പിന്നിനി പറയാൻ നമ്മക്ക് വേറെ ഓപ്ഷനുല്ല. ഓപ്ഷനില്ല അവരോട് അധികം കളിക്കല്ലേ പിന്നെ നമക്ക് പറയാ ഇത്ര സമയം മാത്രം കളിച്ചാമതി അങ്ങനെ പറയാനേപറ്റുള്ളൂ തീരെ ഫോണെടുക്കരുതെന്ന് നമുക്ക് ഇപ്പൊ മക്കളോട് പറയാൻ പറ്റൂല
ഇല്ല പറയാൻപറ്റില്ല ഞാനും അത്രതന്നെ അരമണിക്കൂർ ഒരാൾക്ക് അരമണിക്കൂറ് വെച്ച് മൂന്നാള്ണ്ട്
അ ആ അതെന്നൊന്നര മണിക്കൂർ പോവും ചെയ്യും. അത്ശെരിയാണ് ആ അങ്ങനെയേ പറ്റുള്ളൂ ആ പിന്നെ തീരെ കൊടുക്കാഞ്ഞാല് പിന്നെ അവർക്ക് അതിൽന്ന് ഭയങ്കര ദേഷ്യായിട്ടിങ്ങനെ കെടക്കും ഒന്ന് തീരെ തന്നില്ലല്ലോ ഒന്ന് തീരെ തന്നില്ല നമുക്കും ഒരുദിവസം നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ഞമ്മുക്ക് നേരം പോകൂല ഇല്ല ന്റമ്മോ നെറ്റ് തീർന്നാ പ്രാന്ത്പിടിക്കും. ആ നെറ്റ് തീർന്നാ പ്രാന്ത് ന്ത്‌ പിടിക്കും പണ്ടൊക്കെ നെറ്റ് ആരെങ്കുലും റീചാർജ് ചെയ്യ്ണോ ആരെങ്കും അത് നോക്കല്ണ്ടായിരുന്നോ
ഉം അതന്നെ
അ കോളും ചെയ്യലില്ലേയിരുന്നു ഇത്ര അധികം ഇല്ല ഇപ്പം ഇപ്പ കോള്ചെയ്യല് കുറവാണെങ്കിലും കൂടിട്ട്പ്പ വാട്സാപ്പിലാ കളി വാട്സാപ്പിലാ ഫുള്ള്കളി ഇപ്പൊ എന്നും കാണ്ണ എന്നും കാണ്ണാളുകൾ ളാണെങ്കിലും വാട്സപ്പിൽ കണ്ടാ എന്തെങ്കിലൊക്കെ എന്നിങ്ങനെ മണ്ടിയും പറഞ്ഞും ക്കും എന്താ ചെയ്യാ സമയം പോണം അത്രേയുള്ളൂ
അ
മക്കളൊക്കെ സ്കൂൾത്തെവല്ല തിരക്കാവുംലേ ആ സമയം പോയിക്കിട്ടാൻ നൊരുപാടുംല്ലാ
അതെ എത്ര പെട്ടന്നറിയോ നേരം വെളുത്ത് നമുക്ക് പണിയെടുക്കാനുള്ള സമയം തികയു
തകയുന്നില്ല അതന്നെ അതന്നെ രണ്ട്കുട്ടികളുണ്ടെങ്കിൽ എന്നാ പിന്നെ പറയണ്ട രാത്രിയാവാൻ ഒരു പാടുല്ല ഒരു പാടുല്ല യൂല പെട്ടെന്ന് സമയം കളയണ്ട് പോകുന്നുണ്ട് പണ്ടൊക്കെ ഒരു ദിവസംന്നറഞ്ഞാല് ട്വന്റിഫോ ഫോർ അവർ ഉള്ളതായി തോന്നിയിരുന്നു ഇപ്പൊരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറ്ണ്ട്ന്ന് നമുക്ക് തോന്നൂല എന്തൊരു എളുപ്പാ രാവിലായി കിടന്നൊറങ്ങാൻ കിടന്നാ നേരം വെളുത്ത് പിന്നെ ഇവരൊക്ക ഒന്ന്പറഞ്ഞയച്ച് ന മ്മളൊന്ന് കിടക്കുമ്പോത്തിന് ഓര് സ്കൂള്വിട്ട് ദാ വീട്ടിലെത്താനായി എനിക്ക് കിടക്കാനേ ടൈം കിട്ട്ണില്ല. ആ അതന്നെ. അതെന്റവസ്ഥ അതന്നെ ആ കഴിക്കലും കഴിഞ്ഞാ പണി കഴിഞ്ഞു. അതശെരി അപ്പൊ. ഇനിയൊരെ കൂട്ടാനും കൊണ്ടാക്കാനുള്ള പണി അടുത്തത് മദ്രസയില് കൊണ്ടാക്കണം. അതന്നെ
ആ മദ്രസെക്കൊണ്ടാക്കണം ട്യൂഷന്ക്കൊണ്ടാക്കണം അയിനെടക്ക് ഭക്ഷണങ്ങൾ പിന്നേണ്ടാക്കണം
ആഹ് അവർക്കുള്ള പിന്നെ രാത്രിക്കൊത്തെ ഫുഡ്‌ വേറെ ഉം ദിവസം അങ്ങനെ കറങ്ങണ് രാത്രിയാകും കിടക്കുമ്പോ. ഏ കിടക്കുമ്പൊ പിന്നെ നേരം വെള്ത്താ സ്ഥിരം അതേ റൊട്ടീന് വീണ്ടും അങ്ങനത്തന്നേ. ആഹ് സത്യം അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവും. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവും ഉവ്വ
ഉ അല്ലാതൊന്നും പ്രത്യേകിച്ചും നടക്കുന്നില്ല എപ്പോഴെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോവാൻ അതും നടക്കുന്നില്ല ഞായറാഴ്ച ആവുമ്പോഴേക്ക് കല്യാണ വീട്ട്ക്കൂടലോ വരും ആ അത് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ്
പിന്നെ പിറ്റേന്ന് വീണ്ടും തിങ്കളാഴ്ച തുടങ്ങിയാ പിന്നേം ഇതെന്നെ. തിങ്കളാഴ്ച നിങ്ങളെക്കാൾ മടിയാ നമ്മക്ക്
നാളെ നേരത്തേണീക്കണം
നാളെ നേരത്തെണീക്കണ്ട ഞമ്മളെണീറ്റിട്ട് വേണം ഓലെ പൊക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാന് ശരിയാണ് സൺഡേ വരുന്നത് ഓരെക്കാട്ടി സന്തോഷം നമ്മുക്കാണ് നാളെനി നേര ത്തെണീക്കണ്ടാലൊന്നിചാരിച്ച് മനസ്സമാധാനായിട്ട് കിടക്കും ആഹ് ശനിയാഴ്ചയാണ് മനസമാധാനത്തൊന്നൊറങ്ങാൻ പറ്റല്
അതെ
ഉ ആഹ അതന്നെ ആഹ ശരിയാണ്. അങ്ങനെയൊക്കെ പോണ്പിന്നെ എന്തൊക്കെയാ വീട്ടിലക്കെ? ഹ ആഹ! കേക്കണില്ലേ? റേഞ്ച് കുറവുണ്ടോ നിക്കുന്നോട ആ റേഞ്ച് കൊറവുണ്ടോ നിക്കുന്നോട- ത്തെ ആെ ചെറതായിട്ടൊ വൈബ്രേഷൻ
ആഹ! ആഹ!
പോണ പോലെ ഓ.. ചായ കുടിച്ചു ഓ.. വൈകുന്നേരത്തെ ചായ കുടിച്ചു. ഉണ്ട കാ ഇന്ന് കലത്തപ്പായിരുന്നു. നിന്നെക്കെറിയാവോ? അ കലത്തപ്പൊക്കെ അറിയാം പക്ഷെ ഞാൻ ഉണ്ടാക്കലില്ല എന്റെ നാത്തുൻ ഭർത്താവിന്റെ പെങ്ങൾണ്ടാക്കും ഉണ്ടാക്കൂലേ ആ അത് അത് ഉണ്ടാക്കാൻ എളുപ്പമുള്ള സ്നാക്സ് ആണ്. അത് ഞമ്മള് രാവിലെ മാവ അരി വെള്ളത്തിലിട്ടിട്ട് നമ്മള് ദോശക്കാരൊ ാൻ വേണ്ടിട്ടുള്ള ബാക്കി ബാലൻസ്ന്ന് ഇത്തിരിരുത്ത വച്ചാ മതി. വൈകീട്ട് എന്തങ്കിലും സ്നാസ് വേണെ കുറച്ചു അരിയുംഎടുത്തു വെച്ചിട്ട്കുറച്ചു ചോറും പിന്നെ മറ്റും കൂട്ടിട്ട് കുറച്ചു ഏലക്കയും അരച്ച കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട്- ശർക്കരപ്പാനി ചൂടോടെ കൂടിന്ന്ന്നെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചട്ടിയിലോട്ട് ഒഴിച്ചാ കലത്തപ്പം റെഡി. പെട്ടെന്ന് പച്ചരി ആഹ് പച്ചരി പച്ചരി അതിലോട്ട് വയറ്റി ചേർക്കൂലേ ചോറ്. നമ്മള് കുക്കല്ല ചോറണ്ടാവല്ലേ.
ഉം
അതും കുറച്ച് അതിലോട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി ചേർക്ക ചേർത്ത് കൊടുക്ക. ആ മിക്സിലരക്കാം എന്നിട്ട് ശർക്കര പാനി ണ്ടാക്കിയിട്ട് ആ ചൂടോട്കൂടി ശർക്കര പാനയിലോട്ട് വെച്ച് കൊടുക്കണം. ആ മാവിലോട്ട്.
ആഹ്
പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് ചെറിയ ഉള്ളിയൊക്കെ നെയ്യില് നന്നായിട്ട് തൂമിച്ചിട്ട് അതിലോട്ട് ഒഴിച്ചോടുക്ക. അപ്പൊ പിന്നെ പിന്നെ ആ ചട്ടി തന്നെ ഞമ്മള നെ ചൂടാക്കിയ ചട്ടിട്ട് ഒത്തിരി നെയ്യോയിച്ചിട്ട് അ ഈ മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് ഒത്തിരി ക്കാര കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതില് ഒഴിച്ചഴിഞ്ഞാല് സിമ്മിലിട്ടഴിഞ്ഞാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സാനം സെറ്റവും. ഉം ആ നല്ല സോഫ്റ്റ് ആണ്. കുട്ടികൾക്കും ഇഷ്ടാവും ഞമ്മക്കും പിന്നെ പ്രത്യേകിച്ച് ഈ- മുക്കി പൊരിക്കുന്ന ഇപ്പ ഞമ്മള് പൊതുവേ ഈ മുക്കി പൊരിക്കുന്നത് നമ്മുക്കും മടുപ്പായി കുട്ട്യോക്കും അ നല്ല ഹെൽത്തി അല്ലല്ലോ ഇതാകുമ്പോ പിന്നെ പച്ചരിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനാണ്.
മറ്റുള്ള സാധനം ഞാൻ ഇടക്കൊക്കെ ബേക്കറിന്ന് വാങ്ങിക്കൊണ്ടുവരത്തിണ്ടത്.
ല്ല സോഫ്റ്റ് ആയിട്ടൊള്ള ഈ ചൂടോട് ഒഴിക്കണം. അപ്പൊ നല്ല കലുത്തപ്പത്തിന് നല്ല ആര് വെച്ചിട്ടുള്ള കലത്തപ്പം കിട്ടും. ശർക്കര ചൂടായിട്ട് വെച്ച് കഴിഞ്ഞാ
ആ എനക്ക് ഒന്നുകൂടി നിയ വാട്സപ്പിൽ ജിസ്റ്റ് ഒര് വോയിസ് ആയിട്ട്
ആഹ്! ഓക്കെ ഞാൻ പറഞ്ഞ തരണ്ടേ. അത് എളുപ്പണ്ടാക്കാൻ പറ്റണ സ്നാക്സാ നമ്മ രാവിലെ ദോ- ശ ചുടാറില്ലേ നീർ ദോശക്ക ചു ടുമ്പോ ചെറിയരു പോഷം മാറ്റി വച്ചാ മതി. തലേന്ന് നമ്മള ഇടുമ്പോ കൊറച്ചധികം ഇടുക എന്നിട്ട് ഒത്തിരി പോഷം ന്ന് മാറ്റി വെക്ക അത് നമക്ക് വൈകിട്ട് അങ്ങന സ്നാക്സ് ആയിട്ടും കഴിക്കാം. ആ ഒരു കപ്പ് ആ ഒരു കപ്പ് അതെ. ആ ഒരു കപ്പായിട്ട് നമുക്ക് രണ്ട് മൂന്നും കലത്തപ്പൊക്കെ ചുടാം. ചെറു ചെറുതായ പെട്ടെന്ന് നമ്മുക്ക് ആ മതി. ചെറിയ ചെറിയ ചെറിയ കുഞ്ഞിക്കലത്തപ്പാക്കിച്ചൂടാ. അതാകുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടും.
ആ അല്ല അപ്പ ഇതോ
ഞാൻ ഇപ്പൊ ചോറ് ഒരു കൈയിലോ രണ്ട് കൈയിലോ ഒക്കെ ചെ ഞാനിങ്ങനെ ഒരു കൈ കണക്കാ അങ്ങനെ ചെയ്ത് ശീലണ്ട് ഒരു കൈ കണക്കിന് ഇങ്ങന ഇടല്ലാണ്. ഏകദേശം ഇങ്ങനെ ഇട്ടിട്ട്. ഉം പിന്നെ നമ്മൾ യൂട്യൂബ് അടിച്ച് കഴിഞ്ഞാൽ കലത്തപ്പം അടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരും ഒരു ഫതുവാസ് കിച്ചൻ എന്ന് പറഞ്ഞ താത്തടെ അല്ലെങ്കി ഒരു ഫത്വാസ് കിച്ചൻ പറഞ്ഞ ഒരു താത്തന്റെ കലത്തപ്പുണ്ട് ആ താത്തന്റെ കലത്തപ്പം നോക്കിട്ടാണ് ഞാൻ പഠിച്ചത്. ആ യൂട്യബ് നോക്കിട്ട് അതെ നല്ല കറക്റ്റ് കള ഫത് വാസ്കിച്ചന്റെ കലത്തപ്പം. ആ അത് അങ്ങനെ അടിച്ച് നോക്കിയാല് നല്ല അടിപൊടി കലത്തപ്പാണ്. ഓര് കറക്റ്റ് ഞമ്മക്ക് അതിലക്ക് ചേർക്കാനുള്ള വറ്റിൻ്റെ അളവും എത്ര കപ്പ പക്ഷെ എനിക്ക അങ്ങനെ പറഞ്ഞു തരാൻറിയില്ല അരി എത്ര ഇടുന്നുണ്ട് വറ്റ് എത്ര ഇടുന്നുണ്ട് എന്നത് ഞാനൊരു ഇച്ചിരി പോഷനായിട്ട് എടുത്ത് വെക്കും. അതങ്ങട്ട് അരക്കും ഇണ്ടാക്കും. അപ്പ റെഡിയായി വരും. അങ്ങനെയാണ് പിന്നെ എന്തൊക്കെ എന്നാ ശരി എനിക്ക് ചെറുതായിട്ടൊരു അർജന്റ്ണ്ട്. ഓ അന്നാ ശരി ഓക്കെ ആ